കേൾക്കാവോ ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെ എന്നിട്ട് മഴ ഉണ്ടോ
ഉം മഴ തന്നെ ഇന്ന് ഇന്നലെക്കെ മഴ തന്നെ
നാല് രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഒരാഴ്ച്ചയായിട്ട് നല്ല മഴയാണ് ഏഹ് വെയിലില്ല മഴപെയ്തപ്പ- ഇപ്പൊ വെയിൽ കാണാൻ പൂതിയായി കാരണം ഡ്രസ്സൊക്കെ ബക്കറ്റിൽ ഇരിക്കാണേ
അതാണ് ഒണങ്ങി കിട്ടണ്ടേ
ഓണങ്ങ്ണ്ല്ലേ
അതാ അതാണ് പ്രശ്നം ഒണങ്ങി കിട്ട്ണ്ല്ലാ ഒന്നും
ഒന്നും ഒണ്ങ്ങി കിട്ട്ണ്ല്ല
ഓ ഒണങ്ങി കഴിഞ്ഞാലും ഒരു തണുപ്പാണ് അതൊക്കെ ഡ്രസ്സ്കളൊക്കെ ഒരു പുതിലാണ് ആ ഓണ മറ്റ അത് അങ്ങനെ ആവുമ്പോ ഒരു ഗതികെടാണ് നമുക്ക്
ഒണങ്ങണെതന്നില്ല അത് തന്നെ പത്ത് ദിവസം കഴിഞ്ഞാലേ ഒണങ്ങുള്ളൂ ഇപ്പോ നാല് ദെവസ ഒര നാല് ദെവസായില്ലെ മഴ പെയ്തിട്ട് ആ നാല് ദിവസത്തേണ്ട് ആ പൊറത്തേക്കുള്ള സ്ഥലത്ത് കൂടി അങ്ങനെ ഇട്ടേക്കണു
അതെ അല്ലതെവിടെ വീടിന്റെ ഉള്ളിക്ക് ഇടാൻ പോലെ പറ്റൂലല്ലോ
ഇല്ല എന്നാൽ തന്നെ രാത്രി ഫാന് എന്ത് മഴ പെയ്താലും ഫാന് കറങ്ങണല്ലോ
അതാണ് അതിന്റെ സൗണ്ട് കേട്ടില്ലെങ്കിൽ ഒറക്കം വരൂല
അതിന്റെ സൗണ്ട് കേട്ടില്ല ഒറക്കം വരില്ലാന്നുണ്ട് നെലത്തൊക്കെ വിരിച്ചിടും അതിലൊണങ്ങണത് കൊറേ ഒണങ്ങും
ആഹ് പുതിലേകാരയ്
ആഹ് അപ്പ അവിടുത്തന്നന്ന് എന്താണ് പുതി ലും കൂടി ഇ മ്പൊ കെറുവാണെ ഞ
കേരാ ണ് ആ ഒണങ്ങി കി- നമ്മള എത്രയും - മിഷീനില് തിരുമ്പാണ് പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷെ ഒണങ്ങി കിട്ടണില്ലേ
അതിന് വെയിലില്ലാലോ ഇതാകെ തണുത്ത്ക്കല്ലെ കാലാവസ്ഥ വെയിലാർ - ഒരു നേരത്തെ വെയില് മതി
അതാണ് ഒക്കെ ഒണങ്ങുവേം ചെയ്യും പിന്നെ - ചെലപ്പോ ആ വെയില് ഒറച്ചു കഴിഞ്ഞാല് നമ്മള് വെയിലത്തിട്ട് കഴിഞ്ഞാല്- അതേ മായ്രിക്ക് ചെലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോ ഒണ്ടാവും വെയില് എന്താ മഴയും
ആഹ്
വെയിലത്തിട്ടു കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കും പോവാനും പറ്റൂല്ല
ആ എവിടുക്കും പോവാൻ പറ്റില്ല അവിടെ അങ്ങനെ നോക്കി നിക്കും
അവടെ നോക്കിനിക്കണം
അത് പിന്നെ മഴയങ്ങോട്ട് കറുത്ത് മൂടിട് മഴ- ഇവള് വെരുന്ന കണക്ക് ചട പട്ന്ന് അങ്ങ് പെയ്യക്കാരം അപ്പോത്തിന്ന് എന്ത് ചെയ്യുമോന്നറിയുമോ ഒണങ്ങിയതൊക്കെ നനയും എടുത്ത വെക്കാനുള്ള സമയം തരില്ല
സമയില്ല അപ്പക്ക് പെയ്യണേ പിന്നെപ്പ ഇന്നും ഇന്നലേന്നും വെയിലുയില്ല
എന്ത് വെയില് എവിടെയില്ല ഇന്നും ഇന്നല്ലേ മിനിഞ്ഞാന്നും ഒന്നുയില്ല
ആഹ് രണ്ട മൂന്ന് ദിവസായിട്ട് ഇപ്പ വെയിലന്നെല്ലെ അയിന് മുന്നേ ഒന്ന് അയിന ആഹ് അയിന് മുന്നൊന്ന് വെയിലറിച്ചതാണ്
അപ്പം നമ്മൾ ആറ്റ ആറ്റിട്ട ഡ്രസ്സുകള്ണ്ടല്ലോ അതും വെയിലത്തേകിടും എന്നാപിന്നെ മറ്റ വെയിലിന തട്ടുമ്പോത്തേനും ചൂടായിനാണ്ട് നമുക്ക് ഉള്ളികൊണ്ടോക്കാലോ ഞാനതാ ഇട്ട മറ്റേ അവിടെ ഇവിടൊക്കെ ഉള്ള എന്താണ് നമ്മൾ ഉണങ്ങിയ ഡ്രസ്സുകളുണ്ടാവുമല്ലോ ആഹ് അതൊന്ന് ചൂടട്ടിച്ചു എന്നാ പിന്ന ആഹ് സ്ഥലം നമുക്ക് ലോ തോരിടാന് ഞാൻ അതാകാട്ട എല്ലാരും എത്തിയ്യന്ന്റിയോ ഏറ്റവും നഞ്ഞത് കൊണ്ടയിറ്റാ ഇട
ആഹ് നല്ലോണം ഉണങ്ങാനുള്ളത്
ആഹ് ആഹ് അതെക്കാലോ ഞാൻന്ന് വിചാരിച്ചന്ത് ഉള്ളിൽ കൊണ്ടോയി മടക്കേക്കാലേ നമക്ക്
അങ്ങനെ
ഉം ഞാനതാ കാട്ടല് ചെലപ്പോ വെയിലങ്ങ് നിക്കാ എന്നുണ്ടങ്കിൽ വെയിലറച്ചാ ചൂടും മഴപെയ്താ തണുപ്പും എന്തൊര്
ആതാണെ മഴാണ് വെയില അറച്ച് കഴിഞ്ഞാൽ അമ്മ നല്ല ചൂടാണ്
പെരും ചൂട്
അമ്മാതിരി ചൂടലെ വെയിലറച്ചണത്
ആഹ്
അപ്പൾക്ക് പിന്നെ ഇപ്രാവിശ്യം മഴയും കിട്ടിയിട്ടില്ലല്ലോ
മഴ തൊടങ്ങണല്ലേള്ളൂ
അതാണ് ജൂൺ മാസന്ന് പറയുമ്പോക്ക് തുടങ്ങും അവധിയോള്
അവധിയാളങ്ങട്ട് മറ്റേ അലാർട്ട്ന്നൊക്കെ പറഞ്ക്കാണ്ട്.
റെഡ് അലർട്ട് യെല്ലോ അലർട്ടൊക്കെ പറഞ്ഞ് ഇപ്രാവശ്യം അത് വല്ലാതെ വന്നിട്ടില്ല
ഇപ്പൊ ഞമ്മക്ക് വെരുന്നല്ലെ ഒള്ളു ആ ജൂലൈ ഫ ല ഫസ്റ്റ് ജൂലൈ ലാസ്റ്റ് ആഗസ്റ്റിലൊക്കെല്ലേ എല്ലാർത്തുക്കും വേറല്ലേ വെല്ലപ്രളയോ ഉരുൾപൊട്ടലോ മണ്ണിടിച്ചലൊക്കെ ആ സമയത്തൊക്കെ അല്ലെ
ഉം ഇപ്പൊ കഴിഞ്ഞ പ്രാവിശ്യം ഇതെ മാര്ക്ക് വെയില് അലർട്ടാളേന് ഇപ്പൊ ഞാന് അന്ന് ഞങ്ങള് മൂന്നാറ് പോയിനി ആ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാറില് പോയിങ്ങാണ്ട് ഇവിടുന്ന് വെയി ചൂടോണ്ട് പോയി ചൂടടുത്ത് അവിടെത്തിങ്ങാണ്ട് അവടെ മൂന്നാർന്നട് എത്തി കാലു കു ത്തെക്കിന് മഴ ഇബടെ പെയ്തിലെ പിന്നെ ഔട്ന്ന് ഇങ്ങട്ട് പോന്നപ്പക്ക് തിങ്കന്നാ സ്കൂളും മദ്രസിം ആഹ് വെക്കേഷൻലാണ് നാലീസം മദ്രസാ പൂട്ടിയപ്പോ അങ്ങനെ പോയതാണ് അയില് തിരിച്ച് പോന്നപ്പക്ക് എന്താ മദ്രസ് ആ തുറക്കാണലും തിങ്കളാഴ്ച്ചക്കെ ഇങ്ങട്ട് എത്തണംന്ന് കരുതിങ്ങാണ്ട് പൂരം അയ്ല് പിന്നെ പോന്ന് പോതിക്കെത്തിയപ്പോണ്ട് എന്ത ഇവിടൊക്കെ ഇന്നും അവ മദ്രാസകളൊക്കെ അവധി കൊടുത്ത്ക്ക്ണു അപ്പ്ക്ക് ആഹ് കാ റോഡ് ഫുള്ള് എന്താ മറ്റെ ഇതൊണ്ട് റോഡ് ടും എല്ലൊം വെച്ച്കാണ്ട് ഒക്കെ ബ്ലോക്കിരിച്ച്ക്ക. ഞാൻ പറയാം നമ്മള് എട്ക്കേലും പോവാ നിന്ന അപ്പ അവിടെ എന്ത് മയ്യേക്കാരം
അത് അതന്നെ ആറ്റ് നോറ്റ് ഒന്നൊക്കെ കൊറേക്കെ പ്ലാനൊക്കെ ചെയ്ത് നമ്മളൊരു സ്ഥലത്ത് അത് അല്ലെങ്കിൽ നമ്മൾ പോയാലും അത് എങ്ങനെലും ഒന്ന് കൊളാവും.
മൊടങ്ങും അതാണ് അത് എന്തെ
അതോ എത്രേ കഴിഞ്ഞിട്ടെകാരം ഞമുക്കൊന്ന് കിട്ട്ണത് ആശി ച്ചു മോഹിച്ചു കിട്ടേക്കാരും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ്ല്ലേ
എങ്ങനെണ് അറീയില കഴിഞ്ഞൂറ് ഇതേം വ കൊറെ ദിവസം കുട്ടികൾ ഇങ്ങനെ എടുക്കിലും പോണം പോണന്ന് പറഞ്ഞിട്ട് അയ്ല് പെട്ടെന്ന്ന്നാങ്ങാണ്ട് എന്തിനാ ഞങ്ങള് ഒന്നും അങ്ങനൊന്നും പറഞ്ഞ്ട്ടില്ല ഞമ്മക്ക് നാ മൂന്നാർക്ക് പോയാലോ എങ്ങട്ടേലും പോയാലോയിക്കും എങ്ങട്ട് ഇങ്ങട് പോവെന്നെയാ ഇവിടുന്ന് പോവന്നെയാ അയില് പിന്നെ മാറ്റി മൂന്നാർക്ക് തീരുമാനിച്ചണതേ അങ്ങനെ വല്ല അത് പ്ലേ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ഒലു ലു അറിയാതെ പിന്നെ ഇവിടുന്ന് ഇങ്ങട് പിന്നെ ബുക്ക് ചെയ്ത് കാണാ ഇങ്ങനെ കേ സ് ആർ ടി സി ബസ് പോയി ആയി അങ്ങനെ പോയി എന്നാ നമ്മക്കും വല്ല ക്ഷീണം ഉണ്ടാവൂല പറഞ്ങ്ങാണ്ട് അങ്ങനെ ഡ്രൈവ് ചെയ്താലും അങ്ങട്ട് ഇങ്ങട്ട് ഡ്രൈവിങ്ങ് ചെയ്ത ക്ഷീണല്ലേ
ത്ട്ടൂല അത് ക്ഷീണാക്കാര
അന്ന് ഞങ്ങള് ബുക്ക് ചെയ്ത്കാണ്ട് നേരിട്ട് മൂന്നാർക്ക് ബുക്ക് ചെയ്തു ഇന്നെട്ട് അയില് അവടെ ചെന്നറങ്ങി ഔട്ന്ന് ഇതേമാര്ക്ക് ഫ്രഷ് ആയി കൊർച്ചൊന്ന് ഒർക്കക്ഷീണം ഇണ്ടനു ഒന്ന് ഒർങ്ങി നീച്ച്ങ്ങാണ്ട് പിറ്റേന്ന് അവിടുന്ന് ഇതേ മാതിരി പിറ്റേന്ന് അവിടുന്ന് ഇതേ മാതിരിക്ക് പിറ്റേന്ന് രാവിലെ അവടെ സ്റ്റാൻഡിൽ ഇണ്ട് കെ എസ് ആർടി സി ആള് ഞമ്മള് ഞമ് ടൂറിസ്സായിട്ട് ഇങ്ങനെ കൊണ്ടോണത് അപ്പൊ അത് രണ്ട് തട്ടിന്റെ കെ എസ് ആർ അയ്ല് ഇതേമാരിക്ക് അമ്മളെ ഫുള്ളാലായിട്ട് സ്ഥലങ്ങള് കാട്ടിത്തന്നു
ആഹ് അപ്പൊ തന്നെ നല്ല ലാഭാണല്ലോ നമ്മുക്ക് ഒന്നും അറിയ എല്ലാം ചെയ്തോളുംല്ലേ
ഫുഡ് കയിക്കണെങ്കില് നമ്മക്ക് നമ്മളെ ഫുഡ് കയിക്കണ്ട സ്ഥലത്ത് ഓല് നിർത്തും ആഹ് ബസ് ഫുള്ള ആയി കഴിഞ്ഞില്ല ടൂറിസം എന്നിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് കണ്ട് കണ്ട് നമു കോൽക്ക് ഇത് കാണാനുള്ള സ്ഥലങ്ങളാണ്ന്ന് പറഞ്ഞാണ്ട് കാട്ടിത്തരു
ഇട്ടാ മതിലെ.
ആഹ് ആഹ് ആടെ ബസ്സിനുള്ള ടിക്കറ്റ് എടുക്ക എന്നിട്ട് ഓ ബസ്സിലില്ല ആൾക്കാ ഇങ്ങനെ ഇത്ര ഈ ഭാഗത്തക്കുള്ളതാണ് വട്ടവട അങ്ങനെ ഓരോ സ് സ്ഥലത്ത്ക്ക് ഇള്ളതാണ് അപ്പ ആയിള്ളത് അപോലയില് നമ്മളെ. വെന്ത അങ്ങട്ട്കൊണ്ടായാക്കി തെരും ന്നിട്ട് ഇത്ര ഓരോ സ്ഥലത്തും അരമണിക്കൂർ പയിനഞ്ചിനിറ്റാണ് അമക്. നിക്കണ്ടസമയം തരു ഓല് അപ്പൊ അപ്പൊ കഴിഞ്കാണ്ട്. ഓല് അപ്പോ തന്നെ ബസ്കേറാൻ പറയും എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കണ സമയാവുമ്പോ. ഓലെ ഫുഡയിക്കണ്ടേ ഒൽക്ക് പറ്റി അവിടുത്തെ ഒരു ഹോട്ടലിൽ അവിടെ ന്നാക്കിട്ട്. ത്യരും ന്നിട്ട് പിന്നെ എത്ര സമയന്ന് പറയുമ്പോത്തിന് നമ്മൾ വണ്ടിറ്റത്ത് അവിടെത്തന്നെ ഇണ്ടാവ അയില് കേറാ. നമ്മുക്ക്ക്കൊന്നുറിയണ്ട മറ്റേ ഞമ്മള് ലൊക്കേഷൻ ഓ ഓണാക്കിട്ടും നമ്മള് ഫുള് സ്ഥലം കാണൂല്ലേ. ഇങ്ങനെ ആയതൊണ്ട് ഓല് ഞമക്ക് റിസ്ക് വന്നില്ല ഫുള്ള് കാട്ടിങ്ങാണ്ട് ഞമ്മ് തിരിച്മ്മ.
ഓലെ ആഹ് ഓലെ സമയത്തിനനുസരിച്ച് നമ്മൾ എന്റെയ്യണം. റെഡി ആയിരിക്കണം ആടെ ആഹ് പക്ഷെ അത് നമുക്ക് നല്ല സുഖാണ്. ഫോട്ടട്ത്തവിടേം ഇവിടേം ഇങ്ങനെ കൊറേ നിക്കാൻ പറ്റുല്ലാന്നൊള്ളു. ണ്ടെന്നറിയോ ഇള്ള സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയെന്നറിയോ ഉള്ളത് ആസ്വദിച്ചിങ്ങാണ്ട് വേം തിരിച്ചു പോരും. ആഹ് മറ്റേതെന്നറിയോ എവിടെ ഒന്നും കാണൂല്ല. കൊറേ വളഞ്ഞചിറി അങ്ങട്ട്ക്കണ കൊറച്ച ഫോട്ടം ഇണ്ടാവും. എന്നിട്ട് നല്ലൊരു ഫോട്ടോം കിട്ട്വോ അതണ്ട്‌ കിട്ടൂല്ല.
അതിലേനു ന്നിട്ട് പിന്നെഓല് ഒരോഫോട്ടോശൂട്ടെടുക്കാൻ പറ്റിയാ സ്ഥലത്തൊക്കെ ആക്കി തരണ്ട് ഇങ്ങനെ. എല്ലാടത്തും ഓലെന്നെ നമ്മളപ്പം നിക്കുംചെയും ന്നിട്ട് ഓലെന്നെ ആഹ് സുഖാണെ. ഞാൻ പറയാ പോയി വന്നിട്ട് ഞമക്ക് ഇഞു ഒന്നൂടി പോണം.
പോണം എന്ന്ലെ ഇനി ഏതായാലും. ജനുവരി ഫെബ്രുവരിയിലൊക്കെ പോയാ മതിട്ടോ.
ആഹ് എന്നിട്ട് പിന്നെ അന്നങ്ങനെ വെക്കേഷനങ്ങനെ മയെ. ട്ടോ ഇപ്രാവശ്യം ഈ വ ഇതേമാറി ഈ. വെക്കേശല് വയനാട്ടിലേക്ക് ആക്കി ഞമ്മള് ചുരൽമല ഇതൊക്കെ ഉണ്ടായില്ലേ വരടം അവ്ടൊക്കെ പോയി. അവിടക്കെത്തി ഇതേമാരി വയനാട് എത്തിയപ്പൊ ഒക്കെ ചൂടും രാത്രിയപ്പ. സിമ്മി എന്താ കുട്ട്യേൾക്കൊക്കെ പൂള് വെണംന്ന് പറഞ്ഞ അപ്പൊ അങ്ങനെ. പൂള് എടുത്തെങ്ങാണ്ട് അവിടെ റിസോർട്ട് എടുത്തങ്ങാണ്ട് നിന്ന് രാത്രി ആയപ്പൊക്ക് മഴ. നമ്മ നമ്മള എവിടെ പോയാലൊക്കെ മയ നമ്മളെ എവിടെ പോയ ആറ്റ് നോറ്റ് കാല. ത്തി പോവ്പോ എവിടെലും കൊല്ലത്തിലൊന്ന്.
ഇങ്ങനെപോയത് ഇവ്ടക്കും അങ്ങത്തന പോയത് ഇങ്ങള്.
ഇന്ന് ഞങ്ങളെല്ലാരും പാടണ്ടണ്ടെനു അപ്പൊ ഇനോവ എടുത്ത്ങ്ങാണ്ട് അങ്ങനെ പോയി.
അതൊരു രസന്ന്ല്ലേ ഞമക്ക്. പക്ഷെ ട്രാവലറൊക്കെ ആവണം ന്നാ പിന്നെനറിയോ നമുക്ക് ചാടി കളിച്ചാണ്ട്‌ എൻജോയ് ചെയ്യാലോ പറ്റണ്ടേ.
പ്പ ഞളറിയണത് ഞാന് ഇന്റമ്മ രണ്ടാങ്ങളാരും ഓലെപെണ്ണുങ്ങളും കുട്ട്. ട്ട്യേളും ഞങ്ങളൊര് എട്ട് പത്താൾക്കാര് അങ്ങാനെ അയിൽ പോയി. ഇനിയിപ്പ ഇപ്പ ഇപ്പൊ അമ്മമാരൊക്കെ വന്ന്ക്ക്ണു ഇപ്പഞ്ഞി. ഈ ജൂലൈ ലാ ലാസ്റ്റേക്ക് ഇവിടക്ക് പോണംന്ന് ഊട്ടി പോണംന്ന്റിയിണ്ട്‌ ഓലെല്ലാരും. വയനാ റിസോർട്ട് എടുക്കാന്ന് പറഞപ്പോ. എല്ലാ എന്തും പത്ത വയസ ആകുമ്പക്ക് പത്ത വയസായ കുട്ട്യേൾക്കും പൂതിവേണം എന്ന് പറഞ്ഞപ്പോ കൊറെ ആൾക്കാർക്ക്. അങ്ങനെ പൈസെന്റെ ബുദ്ധിമുട്ട് കാരണം ആ പൈസന്റെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോ പിന്നെ.
ക്കേലെകാരം.
ഞമ്മളാ വല്യ ഇത എടുക്കണം ആ ഒരു ഹാള്. ആ അതെടുത്തകയിഞ്ഞ നമ്മുക്ക് സുഖാണ് എല്ലാർക്കുംപാടെ കൂടാ അപ്പം. ഇമാന്റുടിലാണെങ്കിലോ പത്ത് മക്കൾണ്ട് അപ്പം ഈ മക്കളെ പേരെ കുട്ട്യേളും. മരേക്കളും ഒക്കെപാടെ കുടുമ്പോ ഒരു സംഖ്യക്കെക്കിണ്ട്. ആഹ് അപ്പൊ പിന്നെ എല്ലാരും പടെ ഇന്നാ അങ്ങനെ. വയനാട് എലാർക്കും അങ്ങനെ ബുധിമു.
അത്ഓരോ ഒരൊ നമക്കൊരു റിസോട്ട് എടുക്ക്പോ നമുക്കൊരൊ റൂമല്ലേക്കറ അത് ഒരു ഫാമിലിക്ക് അങ്ങെനെ എടുത്താ പോരെ.
ആഹ് അപ്പ പിന്നെന്താ ഊട്ടിക്ക് ആക്കാ അങ്ങനെപ്പണ്ട് ഊട്ടിക്ക് തീരുമാനിച്ചോണം അപ്പ. പരീക്ഷ കഴിഞ്ഞിട്ട് പരീക്ഷ മത്രസില് പ പതിനെട്ടാംതീ മുതൽ പരീക്ഷ തൊടങ്ങല്ലോ. ആഹ അതാണ് കയ്യാൻ നിക്കാണ് ഇപ്പൊ അപ്പോഴും ഈ മഴത്താല പോണത്
ഈ മയത്തല്ലേ പറ ഭയന്നില്ല അതക്കട്ട അല്ലെ പക്ഷേ എന്ന്റിയോ ഈ സമയത്ത് നമുക്ക് പേടിയാണ് കൊറച്ച് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലൊക്കെ പോയാ പോരേ ഇങ്ങക്ക്
അതാണ്‌ ഞാ അവിടുക്കാ തന്നെ അതിപ്പോ ജൂലായി ആ ആഗസ്റ്റ് ആ നബിദിനം ഞാൻ ചിലപ്പോ ഇബല ടൂറല്ലേ നീ നിളെ നിളെ പറങ്ങാണ്ട് ചിലപ്പോ അങ്ങെനെ പോകും പറയാൻ പറ്റൂല അങ്ങനെണ്ടോ അപ്പോപറയുണ്ട് എല്ലാരും എല്ലാ കൊല്ലം ഉ പെരുന്നാ ചെറിയപെരുന്നാൾ തുടങ്ങടൂർപോവാണ് അപ്പം വല്യ പെരുന്നാൾ വരെ ആ ടുറേ യ്ക്കാരം പിന്നെ കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ നിക്കുയും ചെയ്യും
എനിക്ക് ഇങ്ങനത്തെ ഈ സയത്തൊക്കെ നമ്മള് ദൂരം പോണ്ടത്
ആഹ് അങ്ങനെ ദൂരകുമ്പോ ഒരു പേടിയ നമുക്ക് ഈ മയും കാറ്റും ഒന്നും വിശ്വസി ക്കാൻ പറ്റില്ല പേടിയാണ് അതാണ്
ഉം
അ
ഏതാങ്കിലും ട്രിപ്പ് ഒക്കെ അടിച്ചു പോളിച്ച്പോരി ഊട്ടിക്ക് ങ്ങങ്ങള് പോയി ഇപ്പോ ലാസ്റ്ററ്റ് പോയത് ഊട്ടിക്ക തന്നെ ഞങ്ങള്
ആഹ് ഈ വെക്കേഷനില്ലോഎന്നോ യിന്നു
ഉം അതിൻന്റെ മുന്നേ ഇവിടെ
ആഹ ശരീക്ക് സീസണില് പോവാതൊക്കെണ് നല്ലത്
ആ ഞങ്ങള് സീസണില പോയത് കാരണം മറ്റേ ക്രിസ്മസ് വെക്കേഷനില് പെരും തിരക്ക ഒ ഊട്ടയിലൊക്കെ നാലഞ്ച മണിക്കൂറാണ് ഞങ്ങൾ എന്ത് ചെയ്തത് ബ്ലോക്കിൽ പെട്ടത് ശരി ട്ടോ എന്നാ ഓക്കെ ഓക്കേ
ആഹ് ഓക്കെ ശരി എന്നാൽ